ഒ കേകാവോ
ആഹ് കേൾക്കാടി
ആഹ് പറഞ്ഞോ
തെരക്കാണെന്ന് പറഞ്ഞന്തേ പണിണ്ടന്നൊക്കെ പറഞ് പോയല്ലോ നേർത്തെ എന്തേറ്റി
ഏഹ് ഒന്നുല്ല ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്ക ഉം
ഓനെന്താ പണി
ആഹ് വേറെന്താ പണി
ഞാനെക്സാം എഴുതില്ല നീ നേരത്തെ ചോയിച്ചില്ലേ
ആഹ് അഹ് ആഹ് നിങ്ങടെ ക്ലാസ്മേറ്റ് ഇപ്പഴും അവിടെത്തന്നെ ഉണ്ടല്ലോ
ആര്
നി നിങ്ങടെ ക്ലാസ്മേറ്റ് നിങ്ങടെ ക്ലാസ്സിലെ മറ്റേ അന്യ സംസ്ഥാനത്ത്ന്ന വന്ന കൊച്ച്.
ഏഹ് നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ടോ
ആഹ് ഞങ്ങടെ ഹോസ്റ്റലിലെ. ആഹ് ആഹ് ആഹ് നിക്ക് നിക്ക്. ഒരു ഒരു മിനിട്ട് ഒരു മിനിട്ട് ഒരു മിനിട്ട്. ഞാൻ ഞാന് ഞാന് ഇപ്പ വിളിക്കാവേ ഇപ്പ വിളിക്കാവേ ഇപ്പ വിളിക്ക ഇപ്പ വിളിക്ക